ഹലോ ആ ആഹ കേൾക്കണില്ലേ ആ കേൾക്കണ്ട്
ആഹ ആഹ സൗണ്ട് കുറവുണ്ടോ
ഏ ഇല്ലല്ലോ
ആഹ അല്ല എനിക്കിങ്ങനെ ന്താ ഇവിട നല്ല മഴയാണ് അപ്പൊ അതുക്കെങ്ങനെ കേൾക്കണ പോലെ തോന്നണത്
ആഹ് ആഹ് വിടെ കുഴപ്പംന്നില്ല ഇങ്ങട് കേൾക്കണ്ട്
ആഹ് ആഹ ന്നട്ട് എന്തൊക്കെ വർത്താനം നല്ല മഴയല്ലേ ഇന്ന് രാവിലെ മുതൽന്ന് നല്ല മഴയാണ്ല്ലേ
ആഹ മഴ രണ്ട് ദിസായി തുടങ്ങിട്ട് ഇന്ന് പെരും മഴ
ആഹ ഇവിടെന്ന് ഇന്നലെ ഒന്നും അങ്ങന മഴയല്ലോട്ടോ ഇന്ന് രാവിലെ ഒന്ന് പെയ്തിട്ട പിന്നെ ഉച്ചന്റെ മുമ്പ് പിന്നെ ഒരു കുറച്ചൊരു ചോർച്ച ഉണ്ടായിന്
ഏ ഇന്ന് ഇവിടെ വെയിലൽ അറച്ചിട്ടന്നില്ല
പിന്നെ ഉച്ചക്ക് ശേഷം
ആഹ ആഹ ഇവിടെ ഉച്ചന്റെ ശേഷം മഴ ഉക്ക് അങ്ങട്ട് കൂടിക്കന് ഫുഡ് ഒക്കെ ആയോ ആ് ഫുഡൊക്കെയി ആവിടെ എന്താ ഫുഡന്നല്ലേ ചോറോ അതോ ചപ്പാത്തി അങ്ങനെ എന്ത് ഉ ചപ്പാത്തി കാരാ ഏ ഇണ്ടാക്കിയോ അല്ല ഇല്ല ഇ സാധാ തന്നെ ചോറന്നെ ന്നല് ഉ അവിടെ എന്താ എന്തെ സ്പെഷൽ
ഇവിടെ സാധാ ചോറന്നെ ചോറും മീൻകറിയും ഹസ്ബൻഡ്നു ചപ്പാത്തി
ആ ആഹ വീട്ടിൽാരൊക്കെ ഉണ്ട് ആഹ കേൾക്കുണ്ടല്ലോ അങ്ങോട്ട് കേക്കുന്നില്ലെ
പക്ഷെ നിന്റെറത് ഇനിക്കിങ്ങനെ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ
റേഞ്ച് പോണ്ടോ തീരെ കേൾക്കണില്ല അതോ റെയ്ഞ്ച്ന്റെ ഇഷ്യു അതോ വ
അല്ലാ റേഞ്ന്റെ ഇഷ്യ അല്ല എന്ത പറയ ചെറുതായിട്ടേ കേൾക്കണള്ളൂ
സൗണ്ട് കുറവാ എന്താണാവോ
ആഹ ആഹ ആഹ് ആഹ
എന്നിട്ട് മക്കള് ഒരാളാ ഉള്ളത് അംഗൻവാടി പോണ അവിടെ ആരെക്കുള്ളത് ആഹ ചെറുതാ അംഗലവാടി
ചെറുതണോള് ആഹ് ആഹ ആഹ് ഇവിടെ മൂന്നാളുണ്ട് വലുത് എട്ടാം ക്ലാസ്
എട്ടാങ്ങ
രണ്ടാമത്തേത് ആറാം ക്ലാസ്സില് മറ്റേത് ചെറുത് മൂന്നാം ക്ലാസ്സിലാണ്
ആഹ് ആഹ് മൂന്നാളല്ലേ പിന്നെ അരൊക്കെയള്ളെ
ഞങ്ങൾ തന്നെയ ഉള്ള അവിടെ ഞാനും ഹസ്ബൻഡും മക്കളും
ആഹ് ആഹ് വേറെ
ആഹ് വേറെമ്മ ഉമ്മീ അനിയനും ഭാര്യയും അപ്പുറക്കുണ്ട്
ആഹ് ആഹ്
ഉം തൊട്ടാണ്
ഉം തറവാടിന്റെ വീടിന്റെടുത്ത ആയിരിക്കുംല്ലേ
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ ആരൊക്കെയ ഉള്ള ആഹ് അല്ല പിന്നെ എന്തൊക്കെയ
ആഹ് പിന്നെ നാത്തനും മോളുണ്ട് പിന്നെ അങ്ങനെ പോയിന്നുണ്ട് പിന്നെന്താ പററെ എന്തായാലും വ്‌ളോഗ്കൊക്കെ ചെയ്യലുണ്ടോ
ഏഹ് ആഹ് യാത്രകളൊക്കുണ്ട്
ആഹ് അടു ത്ത് എടുങ്കി
ഇങ്ങളടെ അടുത്ത് ഇപ്പ അങ്ങോട്ട് പോയിട്ടില്ല മഴന്തൊക്കണപ്പ ഒന്നാ അമർന്ന് മയക്കല്ലേ
ആഹ് ആഹ് മഴന്റെ മുമ്പ് പോയിട്ടുണ്ടാവും അല്ലേ
പറ പറ
മഴയാവുമ്പോ മഴ തുടങ്ങിയ പിന്നെ ആരും ഇങ്ങോട്ടും അങ്ങനെ പോകൂല്ല മഴന്റെ മുമ്പ് പോവന്നല്ലാതെ
ഒന്ന് മഴന്നാ പറഞ്ഞത് ഏത് നിമിഷവും എപ്പ വണങ്കിലും സംഭവിക്കാ
അതന്നെ എവിടെയും പൊട്ടലും ചീറ്റലൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പൊ പിന്നെ എല്ലർക്കും പേടിയാണ് പോവാന ആദ്യത്ത അത്മാതിരി അല്ലേനും പ്രതീക്ഷിക്കാതെെയണ ഒക്കെ ഉണ്ടാവാ
ഉം റോൾ വിശ്വസിക്കാ പറ്റൂല സ്ഥലം
അതന്നെ റോഡ് കൂടി പോക്പോ തന്നെ വണ്ടികളന്നെ ചിലപ്പ ഇല്ലാതാവും വണ്ടി നമ്മളൊക്കെ ഒരുമിച്ചില്ലാതാവും അങ്ങനത്തക്കെര് അവസ്ഥയിലൂടെയാണ് ഇപ്പോ കടന്നു പോണത്
മ് മഴഒക്കെ ഒന്ന് കൊറയട്ടെ ഇനി എല്ലേ ഇന അടുത്തക്കൊകറങ്ങി പോവന്നല്ലാതെ ഇങ്ങോട് പോവല്ലേ ഫാമിലി
നവംബർ ഡിസംബർ ഒക്കെ ആവണം ല്ലേ
ഉം അപ്പൊ പിന്നെ തൺ അഇ തണുപ്പിന്റതല്ലേ
ആഹ് തണുപ്പ്‌ കഴിഞ്ഞ്
ഉം അത് വേറെ വൈബ് ഇത് വേറെ വൈബ് ചൂടുകൾ ആഹ് അതുവേറെ
ഉം
മക്കളക്കെ മക്കളൊക്ക വന്നോക്കിയാ
ആഹ് എല്ലാരും വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തര് ഫോണ് പിന്നെ ഇപ്പം ഞാൻ വാങ്ങിയത് കൊണ്ടാ അല്ലെങ്കിൽ ഫോണുമേരിക്കും ഒരാൾ ടിവിന്റെ അവിടെണ്ട്
ഉം മഴയാഒണ്ട് പിന്നെ പുറത്ത് വല്ലാ കളിക്കലുണ്ടാവൂലല്ലേ
ഇല്ലല്ല ഇപ്പത്തെ മക്കളല്ലെങ്കിലും കളി കുറവല്ലേ
ഉം ചായ്ക്കെന്താ സ്പെഷ്യൽ എന്താ ഇണ്ടാ ചായക്ക്‌ എന്തേലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ?
ഇന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കില്ല ബേ
മ് ഉണ്ടാക്കാറുണ്ടാ?
എ എങ്കെ എപ്പോഴെങ്കിലൊക്കെ ഒണ്ടാക്കും അല്ലെങ്കി വാപ്പ വരുമ്പോ കൊണ്ടരും ഫാദർ വരുമ്പോ. അങ്ങനെയൊക്കെ മ് ഇണ്ടക്കല് എണ്ണ കടി എപ്പോഴെങ്കിലും ഒക്കെ ഇണ്ടാവും.
മടിയാല്ലേ.
മ് എന്നും ഇണ്ടാക്കണ എന്നും ഇണ്ടാക്കല് നട ക്കൂല്ല നല്ലോണം എണ്ണേം മാണ്ടേ.
മ് മ്
കേടുവാണ് എണ്ണ കേടുവല്ലേ.
മ്
മ് എപ്പോഴെങ്കിലൊക്കെ ഇണ്ടാക്കല് നടക്കുള്ളൂ.
മ് പൂതിക്ക് ഇണ്ടാക്കും.
അതന്നെ ചെലപ്പൊക്കെ തോന്നുമ്പാണ് ഇണ്ടാക്കും എന്തെങ്കിലൊക്കെ. ആ അല്ലെങ്കി പിന്നെ നല്ല മടിയാണ്, എന്ത് സാധനങ്ങൾ ഇണ്ടായിട്ടും കാര്യല്ല.
മ്
മടിയാണെങ്കി പിന്നെ അതിമ്മേക്ക് ഇണ്ടാക്കാൻ നോക്കൂല.
വേറാരും ഇണ്ടാക്കി തന്ന് തന്ന
ആ
പിന്നെ ആരെങ്കിലൊക്കെ വാണം ഹെൽപ്പായിട്ടമ്പോ എല്ലാരും കൂടി കൂടി ഇങ്ങനെ ഇണ്ടാക്കുമ്പോ രസാണ്.
ആന്നെ മ് ഒറ്റക്കാവുമ്പോ എല്ലാ പണിയും കൂടീം ഓലെ പറഞ്ഞയക്കലും വീട്ട്ത്തെ പണി എല്ലാം കൂടി കഴിഞ്ഞിട്ടും പത്തിനേ
മ്
പിന്നെ ഉച്ച കഴിയുമ്പോത്തന് ചെലപ്പോ എണിച്ചിട്ടുണ്ടാവും, പിന്നെയാ ഒന്നക്കും നോക്കൂല. ചെലപ്പോ നമുക്ക്‌ തോന്നുവാണെങ്കിൽ ക്ഷീണൊന്നും ഉണ്ടാവില്ല, അപ്പ അങ്ങനെ ഇണ്ടാക്കും ചെയ്യും.
ഇന്ന് ഫ്രീ ആണ് ടൈം വൈകുന്നേരൊക്കെ. അതും കെടക്കോയി കൊണ്ട് ഇട്ടാല് നട്ക്ക്ലെ.
ഒന്ന് ഇരിക്കണ
മ് അടുക്കള രാത്രിയാവുമ്പോ പിന്നേം കേറാനുള്ള ഉച്ചക്കും രാവിലേം
പിന്നേം കേറണ്ടേ. ഞാൻ പിന്നെന്താ ചെയ്യല് അറിയോ അടുക്കളേന്ന് തൊടക്കലും ഇതൊക്കെ കഴിയണന്റെ മുമ് മ്പന്നെ കെരുതിക്കണു എന്നുണ്ടെങ്കിൽ അപ്പം ഇണ്ടാക്കി വെക്കും.
മ്
പിന്നെ അയിന് കുളിയൊക്കെ കയിഞ്ഞിട്ട് പിന്നെ നിക്കണ്ടല്ലോ.
മ് മ്
മ് അങ്ങനെയൊക്കെയാണ്.
ആ ആഹ്
മ്
പിന്നെന്തൊക്കെയാ ഓഹ് കുക്കിംങ് ഒക്കെ ഭയങ്കര താല്പര്യള്ള ഒരു സബ്ജക്ട് ആണ്, ആഹ് താല്പര്യള്ള ഒരു സബ്ജക്റ്റാ. കുക്കിംങ് സാനം കൊണ്ടു വന്നു തന്ന ഒക്കെ ഇണ്ടാകും.
ഏഹ് അതന്നെ നല്ല കാര്യം ഏഹ്
ഓരോന്ന് ഇങ്ങനെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ് ടാ, മ് യൂട്യൂബിലായ്ലൊക്കെ ഇണ്ടാവുലേ.
ആഹ് ആഹ് യൂട്യൂബില് നോക്കുംല്ലേ
ഉം നിങ്ങൾ ഉണ്ടാക്കുംയില്ലേ
ആഹ് ഞാൻ ഇണ്ടാക്കും ഞാന് ഫുള്ളായിട്ട് നോക്കി തന്നെ പഠിച്ച തന്നെ ഒറ്റക്കായപ്പോ പിന്നെയ് ഒറ്റക്കായപ്പോഴേ ആ ഉമ്മ ഇവിടെണ്ടാവും പിന്നെ ഓലാണ് ഒക്കെ ഇണ്ടാക്കലൊക്കെ പിന്നെ ഒറ്റക്കായപ്പൊ പിന്നെ ഒക്കെ യൂട്യൂബ് നോക്കി തന്നെ
പിന്നെ വേറെ നിവർത്തില്ലല്ലോ വേറെണ്ടാക്കി പഠിക്കല് നിർത്തത്തില്ലല്ലോ
അതെ ഇണ്ടാക്കലല്ലാതെ നിവർത്തില്ല
ഉം
പിന്നെ മക്കൾക്കും തന്നെ നല്ല നല്ലതേ പറ്റുള്ളൂ ഞമ്മളെ ചെറുപ്പത്തെ പോലെയൊന്നും ഒൽക്ക് പറ്റൂല ഇല്ലാ പറ്റൂല നല്ലതന്നെ വേണം അപ്പൊ പിന്നെ പഠിക്കല്ലാതെ നിവൃത്തിയില്ല.
എന്നിട്ടൊക്കെ ഉണ്ടാക്കുവോ
ആഹാ
ശീലവായില്ലേ
ഉം ഇപ്പൊ അങ്ങനെ ശീലായി, മറ്റേത് ആദ്യമൊക്കെ എന്താ ചെയ്യാ അങ്ങനെ എന്ത- കാട്ടുംന്നൊക്കെ ആകെയൊരു പേടിയൊക്കെയൊണ്ടായിരുന്നു ഇപ്പ പിന്നെ അങ്ങനെയൊന്നുമില്ല
ഉം
ഇപ്പൊ പിന്നെ വേഗം ഇണ്ടാക്കും എല്ലാം
ഉം
ഉം
വേറെ എന്തൊക്കെയാ വേറെന്താ നല്ലയാ അങ്ങനെ പോണേ
ഉം പണികളൊക്കെ അവിടെ ആരൊക്കെ ഉണ്ട്
ഇവിടെ ഉമ്മ ഉപ്പ പിന്നെ ഹസ്ബൻഡും ഞാനും മോനും
ഹസ്ബൻഡന് എന്താ ജോലി എന്താ
സെയിൽസാ
ആഹ് ആഹ് ആഹ്
അവിടെ എന്താ
എന്റെ ഹസ്‌ബെൻഡിന് വണ്ടി കച്ചോടം
ആഹ് ആഹ് വാടയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെല്ലേ
ആ അങ്ങനെ എങ്ങനെ വണ്ടി ബോംബെ നിന്നും ഡൽഹിനും ഒക്കെ കൊ - കൊണ്ടുവന്ന് ആയാണ്ട് വിക്കല് ആഹ് ആഹ് നാട്ടില് കൊടുക്കണ പണി അങ്ങനെയൊക്കെ അങ്ങനെ പോണുണ്ട് കൊഴപ്പല്ലാതെ ഉം
പിന്നെന്തൊക്ക-
പിന്നെ പത്ത് മിനിറ്റ് ആയ നിർത്ത നിർത്താലേ
ആപത്ത് മിനിറ്റ് ആയാൽ
ആയിട്ടില്ല കേട്ടോ ചെലപ്പോൾ വേഗംയങ്ങ് കഴിയും രാത്രിക്ക് ഒക്കെയുള്ളത് അങ്ങനെ ഒന്നിച്ച് വെക്കുംയല്ലേ
ആ രാത്രിനെ വയ്ക്കും
ഉം ചപ്പാത്തി പരിപാടി ആർക്കുംയില്ലയല്ലേ നിങ്ങടെ അവിടെ എല്ലാരും ഉപ്പിയൊക്കെ ചോറ് തന്നെ കഴിക്കുക
ആഹ്
ഉം ആയ കൈക്കായതുകൊണ്ട് സുഖമായി അല്ലേ പിന്നെ നമ്മള് അതുണ്ടാക്കാൻ നിക്കണം
ഉം ഫുഡും വേണം അതിനുള്ള വേറെ കറി ഉണ്ടാക്കണം
വേറെ ഉണ്ടാക്കണം
ഉം വേറെ എന്തെങ്കും കറിയ ഇറച്ചി മീന ഓക്കെ വേറെ എന്തെങ്കും കറിയാണെങ്കിൽ നടക്കൂലല്ലോ
അതന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇറച്ചി മീനൊക്കെയ ആണെങ്കിൽ അയ്തേ കറി മതി അല്ലേ പിന്നെ വേറെണ്ടാക്ക
അതെ ഹാരിസ് കേറിണെങ്കിൽ വേറെ അതിനായിട്ട് ഉണ്ടാക്കണം
ഉം ഉം ഉം ഒന്നിചുള്ള ഓണം ആണെങ്കിൽ രക്ഷപ്പെട്ടു ഒറ്റേ വെപ്പില് കഴിഞ്ഞല്ലോ
ആഹാ
ഉം ഉം ഉം പിന്നെ രാവിലെ നോക്കിയ മതിയല്ലോ അല്ലെ
ആ രാവിലെനൊക്കെ റെഡിയ ആക്കും പിന്നെ എന്തെങ്കിലുംക്കെ കുറവ് എന്തെങ്കിലുണ്ടെങ്കിൽ ഉണ്ടാവുമ്പ നോക്കും
ആഹാ ആഹാ ആഹാ ഉം ഉം ഉം ഉം
കയ്യിണതും രാവിലെന്നെ എല്ലൊം ഇതാക്കാ ആഹ ആഹ